എന്നവൊണ്ട് ടാ എവിടാടാ
നമ്മളിപ്പോ റോഡില് ഫുഡടിക്കാൻ പോന്ന്
എന്തുവാട ഫുഡടിക്കാനാ രാത്രില്
ആഹ് രാത്രിലല്ലെ ഫുഡ് മച്ചാ മം ആഹ് പൊറത്ത് ആഹ് എവിടാ
ഞാൻ വീടിൻ്റെ വെളി തന്നെ ഉണ്ട്
ആഹ് നമ്മടെ ഇച്ചിരി മെയിൻ റോഡില
എന്തോ കഴിക്കാൻ പോവാട
എന്തുവാന്ന് നോക്കണം മന്തിയൊന്നും കിട്ടുന്നില്ല തപ്പി നടക്കുവ
ആന്നോ
ആഹ്
ആഹ് എടാ പിന്നെ നീ ഇന്നലെ പറഞ്ഞ ഇലെ സാധനത്തിന്റെ കാര്യം എങ്ങനാടാ ഇലെ ഡ്രസ്സിന്റെ കാര്യം നീ പറഞ്ഞില്ലേ ഒരു ഓൾഡ് മണി ഔട്ട്‌ഫിറ്റ് ഉണ്ടെന്ന് അയിന്
അത് തീർന്നന്ന് തോന്നുന്നു അടുത്ത സ്റ്റോക്ക് വരണം
എന്നാടാ
അത് തീർന്നെന്ന് തോന്നുന്ന് അടുത്ത സ്റ്റോക്ക് വരണം
ചോപ്പ് വരണല്ലേ അതിന്റെ കൂടെ ഏത് പാൻ്റ് ആടാ നീ ഇടുന്നേ
അതിന്റെ കൂടെ ഒരു ബാഗി പാൻ്റ് ഇടാം കളർ ഏതായാലും കുഴപ്പവില്ല
ആണോ
ആഹ്
ബാഗി പാൻ്റോ ചുവന്ന കളറാണോ ഷർട്ട്
ചുമന്ന അല്ല ഒരു ഇചിരി ഗ്രേ ചേർന്ന കളറ്
ആന്നോ
ആഹ്
ഷർട്ടും പിന്നെ ബാഗി പാന്റും അതിന്റെ കൂടെ ഏത് കളർ ബാഗി പാൻ്റ് ആടാ നീ ഇടുന്നേ
ഞാന് കറുപ്പ് ഇടും ഗ്രേ ഇടും വൈറ്റ് ഇടും ഇത് മൂന്ന് ഇടും വൈറ്റ് അല്ലല്ലോ ബ്ലൂവും വൈറ്റും ചേർന്നത് അത്
പിന്നെ വാച്ച് ഇടുവോ ടാ
വാച്ച് ഒരു സ്കൈ ബ്ലൂ വാച്ചിടാം പിന്നെ സ്മാർട്ട് വാച്ച് ഒന്നും വേണ്ട ബോറ
സ്മാർട്ട് വാച്ച് ഒന്നും വേണ്ട അല്ലേ പിന്നെ മെറ്റിൽൻ്റെ വാച്ച് ആണോടാ
മെറ്റലിന്റെ വാച്ച് സ്മാർട്ട് വാച്ച് നമ്മുക്ക് മെറ്റലിന്റെ വരില്ലോ ലെതറും മെറ്റിലിന്റെ ഒക്കെ വരത്തില്ലേ അതായാലും കുഴപ്പില്ല അല്ലാതെ
ഏറ്റവും നല്ല ഏതാടാ
ഏറ്റവും നല്ല അല്ലാത്തതാ ടൈമ്നോക്ക ഡിസ്പ്ലേ വരുന്നേല്ല അല്ലാത്ത ക്ലോക്ക് ഐറ്റം ഉം
ക്ലോക്ക് ഐറ്റമോ അത് ഏതാടാ
ആഹ് ക്ലോക്ക് ഐറ്റം പോണൊക്കെ തരത്തില്ലേ കറങ്ങി കറങ്ങി
ക്ലോക്കയിറ്റോ
ആഹ് നീ ഇന്നാള് ഒരെണ്ണം കാണിച്ചില്ലെ അത് പോലെ ഒരു നീല കാണി
അത് എനിക്ക് വേണവടാ എനിക്കങ്ങനെ ത്തെ റോഡു പണി ഔട്ട്ഫിറ്റ് എടുത്ത് ഇട്ട് രണ്ട്മൂണ്ട് മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു
ആഹ് മെയിനായിട്ട് ഷൂ വേണം കേട്ടോ
മെയിനായിട്ട് ഷൂ വേണല്ലേ ഏത് ഷൂ ആട വേണ്ടേ
യാലും കുഴപ്പമില്ല
വൈറ്റ് ഷൂവോ പ്ലെയിൻ ഷൂവോ
കുഴപ്പമില്ല ആഹ് വൈറ്റ് എല്ലാത്തിന്റെ കൂടെ ചേരും അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് കാശിറക്കണ്ട എപ്പോഴും
ഓഹ് എല്ലാം കൂടെ ഒരു എത്ര രൂപ ബഡ്ജറ്റ് ആവൂവെടാ
തൊള്ളായിരം ആയിരത്തി വരുത്തോള് സംതിങ് രണ്ടായിരം പോത്തില്ല ആഹ് ഷൂ ഉൽപടെ ഓഫ് ഓഫറടാ ഓഫറാ ഓഫറാ
പോടാ
ആഹ് ഓഫർ അതിന്റെയാ സ്റ്റോക്ക് തീർന്നത് വരെ ഞാനീ ചോക്ക് കടക്കത്തില്ല ഏഹ്
ഓഫർ ഓൺലൈൻലാണോ
ഓൺലൈനിലാ ഒരു വീടിയോ വെച്ചാ വീട്ടി വെച്ചാ വിൽക്കുന്നെ സംഭവം ഓൺലൈൻ വഴിയാ വീട്ടിൽ കച്ചോടൊന്നും ഇല്ല അതിങ്ങനെ വെച്ചേക്കുവാ ഓൺലൈൻ വഴി വിടും
ഇൻസ്റ്റേൽ ഉണ്ടല്ലേ
കൊറിയറ് ആഹ് ഇൻസ്റ്റേലുണ്ട്
ആഹ് അവര് കൊറിയറ് ചെയ്തു തരും അല്ലേ
ആഹ് കൊറിയറ് ചെയ്യും നിങ്ങളുടെ സ്ഥലവും അഡ്രസ് എല്ലാം പറഞ്ഞങ്ങ് വിട്ടാ മതി സാനം വീട്ടിലെത്തും
ഓഹ് ഓഹ് അങ്ങനാല്ലേ എടാ പിന്നെ ആഹ് നമ്മുടെ ഈ അമ്പലത്തി ത്തിര് ഒക്കെ കൊണ്ടു പോവാൻ പറ്റിയ ഷർട്ടും മുണ്ടും ഏത് സെലക്ട് ചെയ്യൂവടാ
അത് അടുത്ത ഓണം വരുത്തില്ലേ അന്നേരം വരും ഓഫറയിട്ട് മെയിനയി റ്റം വരും അപ്പൊ ഇപ്പൊ വാങ്ങാതിരിക്കുന്നതാ നല്ലത് ഓണം വരാൻ പോകുന്നല്ലേ അടുത്ത മാസം
അല്ലടാ എനിക്കൊരു അതും ഒരു ഫോട്ടോഷൂട്ട് ട്ടിന് വേണ്ടിട്ടാടാ അത് ഏത് ഇത് ഒരു എനിക്കൊരു ഇതില്ല
ഓഫർ വേണമെങ്കി പറഞ്ഞോ ഓഫറിന് വേണ ങ്കിലേ ഓണം വരൂവല്ലേ അ പ്പൊ സെറ്റ് ആകാം
ഓണം വരുമ്പോഴേ കിട്ടത്തുള്ളൂ അതിന് മുന്നേ ചെന്നാലും ഒരു ഓണത്തിന്റെ ഒരു വൈബ് കിട്ടുന്ന ഒരു അമ്പലത്തിലൊക്കെ
ആഹ് അതാ പറഞ്ഞേ അനിമുമ്പേ ഇറങ്ങോടാ ആഗസ്റ്റിന് മുമ്പേ ഇറങ്ങും സാനം ഇറങ്ങും ജൂൺ ജൂലൈ ആഹ് ജൂലൈ പകുതിയാവുമ്പോ
റ്റവും വൈറ്റ് കളർ പ്ലാൻ്റും കൂടെ ചേരുവടാ
അപ അത് ഇച്ചിരി ഓവറായി റെഡ് കളറും വൈറ്റ്
റെഡല്ല ഒരു ബ്രൗൺ കളർ ഷർട്ടും റെഡ്ന്ന് പറഞ്ഞ നമ്മുടെ ചൊമപ്പല്ല നമ്മുടെ ചോപ്പല്ല ഈ കുങ്കും ഒരു അടഞ്ഞ ചോപ്പ് ഉണ്ടല്ലോ.
ആഹ്.
നമ്മള് ഈ കുംകുമത്തെക്കാട്ടി അടഞ്ഞ ഒരു ബ്രൗൺ ആവാൻ ബ്രൗൺ ആവാറായിട്ടിരിക്കുന്ന
വൈറ്റ് പാൻ്റിൻ്റെ കൂടെ ചേരുന്ന ബ്രൗണും വൈറ്റും ചേരും ഗ്രേയും വൈറ്റും ചെയ്യും. ബ്ലാക്കും വൈറ്റും ചേരും. പിന്നെ അത് വേണങ്കി ഇച്ചിരി നല്ല ആഹ്. അത് കണക്കന്നെ ഇച്ചിരി മങ്ങിയ കളറൊക്കെ ചേരും റെഡ് ആയാലും ഓവർ ആ ആഹ് മങ്ങിയത് ആഹ്.
അതിൻ്റെ കൂടെ ചെരുപ്പ് ഏതെടുടാ ക്യാഷവൽ ആയിട്ടുള്ള ഏതേലും വള്ളിച്ചെരുപ്പ് ഇടണോ അതോ ഫ്ലിപ്പോ?
ചെരിപ്പില്ലേ ലെതറിന്റെ ക്രോസോ ഒന്നും ക്രോപ്സോ അതൊന്നും ചേരത്തില്ല. ലെതർ ഐറ്റം ഇല്ലേ ചെരിപ്പ് ലെതർ ഐറ്റം ചേരും. ആഹ് ലെതർ ഐറ്റം ചേരും ഷൂ ആയാലും കുഴപ്പമില്ല ഷൂ
ഓ വൈറ്റ് ഷൂ നല്ലയായിരുന്നു. വൈറ്റ് ഷൂ എല്ലാത്തിന്നെ കൂടെ ഓക്കെയല്ലേ? എന്നാലും ഒരു ലെതറിന്റെ അല്ലാത്ത ചെരുപ്പാന്നേലും കൊള്ളാല്ലേ?
അതും ചേരും ആഹ് അതും ചേരും.
ഏത് കളർ ചെരിപ്പടുക്കൂടാ
കളർ കോമ്പിനേഷൻ
കളർ ഇച്ചിരി ഒരു ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല.
ബ്ലാക്കായലും കൊഴപ്പില്ലല്ലേ? ആഹ്. ഓ ഓ അങ്ങനെല്ലേ എനിക്ക് രണ്ട് മൂന്നു ഫോട്ടോഷൂട്ട് കിട്ടിടാ വർക്ക് പെയ്ഡ് വർക്ക് തൊന്നും അല്ല ഞാൻ ചുമ്മാ എനിക്ക് ഒരു ഇതിന് വേണ്ടിട്ടാ. ഒരാള് ഒരു ചെറിയ ബിസിനസ്സ് പോണൊക്കെ ഒരു പുള്ളി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഈ ഡ്രസ്സിന്റെയൊക്കെ അപ്പൊ എനിക്ക് അവന് വേണ്ടി ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട ഓണം വരുമ്പോഴത്തേനും ഇടാനും ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും പിന്നെ
ണെങ്കിൽ കുറെ ഓഫർ വരും കേട്ടോ.
ആഹ് അതാ കൊറെ ഓർഡർ കിട്ടുവായിരിക്കും അപ്പോഴത്തേക്കും നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഒരു എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു.
ഇപ്പൊ വേണമെങ്കിൽ ഇച്ചിരി വില കുറച്ചു തരാം. ഓണം വരുവാണെങ്കിൽ നല്ല വിലക്ക കുറവേട്ട് കിട്ടും.
ആഹ് ആണല്ലേ?
ആഹ് അലോ ഞാൻ ഇവിടെ കടയിൽ വന്ന് സാധനം പറയട്ടെ വിളിക്കാവേ.
ല്ലോ എന്തുവാടാ മേടിക്കുന്ന? ചായ കുടിക്കാനല്ലേ?
ഓ ഞാനും ഇവിടെ പുറത്ത് നിക്കുവാടാ. നി നിൻ്റെ വീട് അടുത്താണെ വന്നേനം എന്റെ വീട് അടുത്തല്ലടാ നമ്മള് ഇച്ചിരി ദൂരല്ലേ നീ എന്തോ മേടിക്കുന്ന? ചായം കടിക്കൻ എന്താ മേടിക്കുന്ന?
കടി നല്ലതൊന്നും ഇല്ല ഇവിടെ ഏത്തക്ക പോലെ ക്കെ ആഹ് നോക്കട്ടെ ഏതാണ്ട് വാങ്ങ എന്റെ കൂടെ വേറൊരുത്തൻ ഉണ്ട് അവൻ വാങ്ങന്ന് ഞാൻ ഇങ്ങനെ നിക്കുവാ നോക്കിക്കൊണ്ട്.
ആണല്ലേ? ആഹ അത നമ്മക്ക് ഭയങ്കര തണുപ്പൊക്കെയാണോ അതുകൊണ്ട് ഞാനും ഒന്നും മേടിച്ചില്ല പുറത്ത് നി എന്തങ്കലുക്കെ ചായെല്ലം പോയി കുടിക്കാം
അതായിരിക്കും നല്ലത് ചൂടല്ലേ തണുപ്പല്ലേ ചൂടാക്കട്ടെ
ആഹ
ഇത്ര നാളും കാണാത്തൊ ഒരു കടയൊക്കെ ഇവിടെ വന്നടാ അത് നോക്കിക്കൊണ്ടിരിക്കുവ
അവിടെ കൊറെ കടകളൊക്കെ ഉണ്ടല്ലേ
ആഹ് ഇപ്പൊ പുതിയൊരു കട വന്ന് അത് യെന്തുവാ നോക്കട്ടെ വെറൈറ്റി ഏതാണ്ടൊക്കെ ഇരിക്കുന്നു കുപ്പിൽ
എന്തോ കടയഡാ
ഏ അതും ചായയും ഫ്രൂട്ടും ജ്യൂസ ഒക്കെയ പിന്നെ കാ ആഹ
ആഹ് ആഹ് ആഹ്
ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അമ്പത് രൂപ സിക്കർ ടിക്കെ നല്ലേ തോന്നുന്നു ഇപ്പൊ കണ്ടതേ ഉള്ളൂ ഇന്നലെ വരെ ഇല്ലയി
വരുമ്പ നമ്മള് കേറാം ആ കടയിലൊക്കെ
അതാ കേറം
ആഹ ഇയ്‌എന്നാ ചായ കുടിച്ചോ
ആഹ് ശരിയെന്ന
ആഹ് ഓക്കേടാ ഓക്കെ ഓക്കെ ശരി
നാല് സക്കാന്റ് കാളന്റെ